ഹലോ
ഹലോ
എന്തുണ്ട് വിശേഷം
നല്ല വിശേഷം അവിടെയോ
ആഹ് ഇവ്ടെയും നല്ല വിശേഷാണ്
അതെ പണ്യൊക്കെ കയ്ഞ്ഞോ
ഇല്ല കാെർച്ചും കൂടിണ്ട് ബാക്കി
ആഹ് ആഹ് ഉച്ചെക്കേക്കായില്ലേ ഫ്രീയാണ് കുഞ്ഞുണ്ട് അവെളെ ഒർക്കുന്നു പിന്നേ അവൾക്ക് കഴിക്ക്യാൻ ണ്ടാക്കുന്നു അങ്ങൻത്താെക്കെ പര്‌വാടി
എന്താ കൊടുക്കെല് കുഞ്ഞിന്
കുഞ്ഞിന് ഉച്ചക്ക്യ് ചോറ് കൊടുക്കും ബാക്കീള്ള സമയത്ത് ഏഹ് കുറ്ക്ക്കളെന്തെങ്കിലും കാേറെയോ
ആഹ് ചെറിയ കുഞ്ഞാണോ
ആഹ് ചെറിയെ ഏഹ് മറ്റെ ഒര് വയസ്സ്
അഹ്
രു വയസ്സായിറ്റേ ഒള്ളു
ഉം
ആഹ് അപ്പം കുക്കായ്ട്ടെന്തെങ്കിലും കൊട്ക്കാ ചെയ്യാ
ആഹ് ആഹ് എന്താണ് കൊറാ അങ്ങനെല്ലെത് കൊട്ക്കൂലേ
ആഹ് കാേറയോ അമൃതം പൊടി ആരോഗ്യമിക്സ് അങ്ങനെന്തെങ്കിലും
ഉം
ഉം മൂന്ന് നേരം അങ്ങെനെ എന്തെങ്കിലും
ങ്ങെനെ ഫ്രൂട്ട്സാെക്കെങ്ങെനെ കൊട്ക്കൂലേ ജൂസടിച്ചിട്ട്
ഏഹ് ജൂസട്ച്ച്ട്ട് കൊട്ക്കൽല്ല്യാ അല്ലാണ്ട് കഴിക്ക്യാൻ കൊട്ക്കും കട്ടെയ്തിട്ട് അവളെ കയ്യിപിടിക്ക്ണ ഭാഗത്തിലാക്കീട്ട് അങ്ങെനെ കൊട്ക്കും ജൂസ് അങ്ങനെ ഇഷ്ടം. ജ്യൂസ് പാല് അങ്ങനത്തെ ഒന്നും താല്പര്യ ല്ല അവൾക്ക്.
ആഹ്
കൊർച്ച് കുടിക്കുന്നല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ മുടച്ച് കൊടുത്ത കഴിഞ്ഞാ ഇഷ്ടാ.
ആഹ്.
പുളിള്ളൊന്നും ഇഷ്ടല്ല. അല്ലാണ്ട് ആപ്പിള് ചവച്ച ചവയ്ക്കാൻ ചവച്ച് വിഴുങ്ങ ചെയ്യാ. അപ്പൊ തൊണ്ടെ കൊടുങ്ങും. അപ്പൊ അത് വേവിച്ചിട്ട് അങ്ങനെ കൊടുക്കും. പഴ പ്പെറുത കഴിക്കാൻ ഇഷ്ടാണ്. പുഴുങ്ങിയത് ഇഷ്ടല്ല. അങ്ങനെക്കെ. അവിടെ കുട്ടികളുണ്ടോ?
ആഹ് ണ്ട്. മക്കള് സ്കൂള് പോയിണ്.
ആഹ്. എത്ര പേരാ.
രണ്ടു പേര
ആഹ് സ്കൂള് പോണോരാ. ല്ലെ
ഉം
ആഹ്. മഴണ്ടോ?
ഇല്ല. ഇന്ന് മഴ പെയ്തിട്ടില്ല. ഇന്നലെ ഉണ്ടായിരുന്നു. വൈകുന്നേരത്ത് നല്ല മഴെനു.
ആഹ് ആഹ് ഇന്നലെ വിടെയും പെയ്തു. വൈകുന്നേരം. നല്ലൊന്നും പെയ്തില്ല.
ആഹ് ഇവിടെ നല്ല മഴെന്നു. പിന്നെ നല്ല മഴയുണ്ടായിരുന്നു വൈകുന്നേരം. തെ. ഇന്ന് പേഴ്തിട്ടില്ല. ന്ന് കൊർച്ച ആഹ് രാവിലൊക്കെ നല്ല വെയിലുണ്ടായിരുന്നു. പ്പ വെയിലൊന്നുല്ല. അങ്ങനെ മൂടി കേട്ടിയിട്ട് ഇങ്ങനെ നിക്കുന്നു.
ഇവിടെ അങ്ങനെ. എത്ര നേരം വേയില്ണ്ടായിരുന്നു. ഇപ്പം മൂടി.
ആഹ്
പെട്ടെന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാണ്.
ആഹ് ക്ഷെ ഇപ്രാവശ്യം ന്നും മഴല്ല ലേ.
മഴ പെയ്യണില്ല. നേരെ നല്ല ശക്തിൽ ല്ല. ഒന്ന് ചാറിപ്പോകല്ലാണ്ട്.
നം ആദ്യൊക്കെ നമ്മളൊക്കെ ആഹ് എന്നാ മഴ ഉണ്ടോന്ന് ചോദിച്ച ണ്ട് എന്നാ വെയിലാണ ചോദിച്ചാ മെയിലാണ്. എന്നാ മഴല്ല അങ്ങനെ. ത്തൊരു കാലാവസ്ഥയാണ് ഇപ്പോ.
പേയ്തിട്ടില്ല. ഒരാഴ്ചയായിട്ട് ഒരൂസം മാത്രം ജസ്റ്റ് ഒന്ന് ചാറ് വ ചെയ്. ഉം. പിന്നെപ്പോന്ന്
തന്നെ ഉള്ളൂ.
ആഹ് ആഹ് ഇന്നലെ വൈകുന്നേരം ന്ന് കൊറച്ചൊന്ന് പെയ്തത്. നിക്കാണ്ട് പെയ്യിണൊന്നുല്ല. ഇടക്കന്ന്
ഇപ്പൊ ന്നറണ നല്ല മഴയുടെ ടൈം അല്ലേ.
ആഹ് അതെ അതെ. ഇല്ല. ചെലപ്പിന് ഇപ്പ പെയ്യുമ്പോ നല്ല നക്കാണ്ട് പെയ്യാവു.
ഇഞ്ഞി കൊറച്ചണ്ട് ചെലപ്പോ പെയ്യക്കാരം. പെയ്യുമ്പോ അങ്ങട്ട് പിന്നെ നിക്കാതെ
അതെ
ഉരുൾപൊട്ടലിന്റെയും ആഹ് ഉരുൾപൊട്ടലിന്റെ ഒക്കെ ടൈം. അങ്ങനെട്ട് പെയ്ത് പോവും.
ഒന്നുണ്ടാവാണ്ടിരിക്കട്ടെ. കഴിഞ്ഞ കൊല്ലം തന്നെ ഇപ്പൊ നല്ല ഒന്ന് ആകെ പേടിച്ചില്ലേ.
ഉം. കഴിഞ്ഞ വർഷല്ലല്ലോ. അതയി വർഷ മേലത്തെ വർഷോ. ഉം വയനാട്. ഉരുൾ പൊട്ടിയ ടൈംമ്
അതെ അതെ മഴ പറഞ്ഞപ്പോ പേടിയ അത് കാരണം
ഉം
കാറ്റ് വന്ന് കഴിഞ്ഞാല് ആകെ മരവും കാര്യങ്ങളൊക്കെ ഉള്ള കാരനെ അടുത്തൊക്കെ ആ പൊഞ്ഞു അത പേടി നല്ലോം പെയ്താലും പേടിയ പെയ്തില്ലേലും
ഇതാണോ വീട്
നല്ല മരം പറഞ്ഞു കഴിഞ്ഞാൽ മാവ് പ്ലാവ് അങ്ങനെ പരിസരത്തൊക്കെ
ആഹ് ഞങ്ങള് വീടിന്റെ മേലെ റബ്ബറാണ്
റബറ് ചുറ്റുല്ലേ ഓ വാർത്ത ഓ ഇതല്ലേ വീട് ആഹ് ആഹ് ഞങ്ങളടെ ഓടാണേ ഓടും ഷീറ്റും ആണേ
ആഹ്
അപ്പൊ ഒന്നുകൂടി പേടിയാണേ
ആഹ് ആഹ് പേടിയാണ് മക്ക ചെറിയ മക്കള് നമ്മളൊക്കെയാണെ നമുക്ക് ഒഴിഞ്ഞും ഓടി കൊടുക്ക മക്കളാണ് അയിന്
അതെ ഉറക്കത്തിലാണെങ്കിലാണ് ആകെ പേടി വെട്ടിട്ടൊക്കെ ഉണ്ട് കൊറെയൊക്കെ വെട്ടി മഴക്കാലം തുടങ്ങുമ്പോളേക്കും നമ്മുടെ അല്ലാ അടുത്തുള്ളവര് ഏ മഴക്കാലം തൊട ങ്ങുമ്പളേക്കും കുറെയൊക്കെ വെട്ടി എന്നാലും കാറ്റൊക്കെ വരുമ്പോ പേടിയാണ്
ആഹ് ആഹ്
ഉം ഉച്ചക്ക് കുട്ടികൾക്ക് കൊടുത്ത് വിടണോ
ഇല്ല വേണ്ട അവര് സ്കൂളിൽ നിന്ന് വാങ്ങും
ആഹ് ചോറും കഴിക്കുംല്ലേ
ഉം ചോറ് കഴിക്കും സ്കൂളിന്ന് സ്കൂള് ചോ ചൂടോടുക്കനെ ആഹ് ആദ്യത്തെ പോലെ ഒന്നല്ലല്ലോ സാമ്പാ അങ്ങനെല്ലയെല്ല വിഭവങ്ങളും ഉണ്ടല്ലോ ഒന്ന് പിന്നെ നമ്മള ഇവിടുന്ന് തണുപ്പ് രാവിലെ വെച്ച് തണുത്തിട്ട് കൊടുക്കേണ്ട ആവശ്യല്ലല്ലോ
അതെ അങ്ങനെ കഴിക്കുന്നവരാ ആണെങ്കിൽ കുഴപ്പമില്ല ചിലർ പറഞ്ഞ കുട്ടികൾക്ക് അവിടുത്തെ ഇഷ്ടല്ലാന്നൊക്കെ
ആഹ് ഇ മക്കള അങ്ങനെ പറയുന്നില്ല ഇതുവരെ പറഞ്ഞിട്ടൊന്നുമില്ല ഇഷ്ടല്ല അങ്ങനെ പറയുന്നില്ല അവര് അവിടുന്ന് കഴിക്കും കൊറേ കഴിക്കൂല്ലന്നുണ്ടെങ്കിലും കൊറച്ചൊക്കെ കഴിക്കും
അതെ അതെ അതെ
ചെറിയ മോ
ശ്ശേ എല്ലാ ദിവസവും നമുക്ക് ഫുഡ് ഏതാന്ന് അറിയില്ലല്ലോ ആഹ് നേരത്തെ കൂട്ടി അറിയില്ലല്ലോ പിറ്റേ ദിവസം എന്താന്നുള്ളത് അറിയോ
അറിയില്ല ഇല്ല ചില സ്പെഷ്യൽല്ല ദിവസം ഗ്രൂപ്പിൽ ഇടും
ആഹ് ആഹ്
അപ്പൊ മന്തി അങ്ങനെ ബിരിയാണി അങ്ങനെ എന്തെങ്കിലുമൊക്കെഉണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് പറഞ്ഞിട്ടുണ്ടാവും
ഓഹ് ഓഹ് അല്ലാത്ത ദിവസം എന്താ ചോറാണോ ഉണ്ടാവുക
ആഹ് അല്ലാത്ത ദിവസം ചോറ് സാമ്പാർ പിന്നെ ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാവും
ആഹ് ദിവസം കുട്ടികൾ കുറവായിരിക്കില്ലേ
കൊറവ് അതല്ലാക്കാരം പക്ഷേ കഴിക്കല്ണ്ടാവില്ല. ചെലേ വീട്ട് കുട്ട്യേളൊക്കെ ഇങ്ങനെ വീട്ട്ന്ന് കൊണ്ടോണോല് ഇണ്ട് ഇന്നൊക്കെ പറയും മക്കള് സ്കൂള്ന്ന്.
ആഹ് ആഹ്
ക്ലാസ്സില് കൊണ്ടല്ല്ണ്ട്ന്ന്. പക്ഷെ ടീച്ചർമാര്. ഇഷ്ടല്ല. ടീച്ചർമാര് പറയും വീട്ടിന്ന് കൊടുത്തയക്കരുതേ ഇന്ന് പറയും. അവര് ഓരോ കു കുട്ട്യേളിം കണക്ക്ട്ത്ത്ട്ടെല്ലേ അന്ന് ആ അവിടെ ഭക്ഷണം ഇണ്ടാക്ക. അതില്
അപ്പൊ പിറ്റേ ദിവസം എത്ര കുട്ട്യേൾക്ക് വേണം ഇന്നുള്ള ചോദ്യന്നുല്ലല്ലെ.
ഇല്ലല്ല. അങ്ങനെ ചോയിക്ക ഇല്ല ഓലാരും സ്കൂളിലെ മൊത്തം കണക്ക്ള്ള കുട്ട്യേക്കല്ലെ അന്ന് ഫുഡ് അവിടെ വെക്ക്ണത്. നമ്മളെ സ്കൂൾ തൊറക്കുമ്പ തന്നെ ആഹ്. സ്കൂൾ തൊറക്കുമ്പ തന്നെ നമ്മള് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണില്ലെ. മക്കൾക്ക് ഭക്ഷണം വേണന്നില്ല പറഞ്ഞിട്ട്.
അതെ!
അഹ് അപ്പൊ പിന്നെ നമ്മളത് ഫോമ് വാങ്ങു. അപ്പ ഓല് ഒരു ദിവസത്തിന്ല്ല ഭക്ഷണം അവിടെ ഉണ്ടാക്കല്ലെ. അപ്പൊ പിന്നെ അത്. മക്കള് അവിടെ വേസ്റ്റ് ആവെല്ലെ
അതെ! പണ്ടൊക്കെ ഞങ്ങള് പഠിക്കുമ്പോ ക്ലാസ് ടീച്ചർ ക കണക്കെടുക്കും. രാവിലെ. എത്ര കുട്ട്യേള് ഫുഡ്ന്ന് കഴിക്ക്ണ്ട് ചോയ്ക്കും. ഓ ഒരുപാട് ക്ലാസ് ഇള്ള സ്കൂളാണെ. ഡിവിഷൻസ് കൂടുതലുള്ളതാണ് അപ്പൊ ഉം. മറ്റെ ഫുഡ് വെക്ക്ണവര് വന്ന് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ തൊടങ്ങിയ ഉച്ചവരെയും ചോദിക്കാന്ന നേരം. ഏ മുതല് എമ്മും എന്നും വരെ ക്ലാസ്. എമ്മും എന്നും അല്ല പി ഞാൻ പീല് വരെ പഠിച്ചിട്ട്ണ്ട്. ഒരു ക്ലാസില്. എട്ട് പീ ഒമ്പത് പീന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്.
ഉം.
അപ്പൊ അത്രയും ഡിവിഷൻസില ക്ലാസ്സില് പോയിട്ട് ഇങ്ങനെ ഓരോ ക്ലാസ്സും അഞ്ച് മുതൽ പത്ത് വരെ ഇണ്ട്. അപ്പൊ ഇത്രയും ക്ലാസ്സ് പോയി എറങ്ങ എന്നുള്ളത് ബുദ്ധിമുട്ടല്ലെ. അപ്പൊ ക്ലാസ് ടീച്ചർ കണക്കെടുക്കും. എത്ര കുട്ട്യേൾക്ക് വേണം ഇന്ന്ള്ളത്. കൈ പൊക്കാനെണ ക്കാനോ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യും. ഇന്നട്ട് അവര് പോയിട്ട്. അപ്പോ പിന്നെ എളുപ്പമാണല്ലോ എല്ലാ ക്ലാസ്സിലുള്ള ടീച്ചേഴസ്. അങ്ങനെ പോയിട്ട്. ഇല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് ആവോല്ലെ.
ഇത് അത്രൊക്കെ തോന കുട്ട്യേള്ന്ന്ല്ല ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കുട്ട്യേളൊക്കെ ഇണ്ട്.
ആഹ്! ആഹ്! ആഹ്! എന്നാലും നമ്മള് അ അത്രയും പേരെ കണക്ക് വെച്ചിട്ടെല്ലേ ഇണ്ടാക്കല്ലേ.
ഉം.
ഉം ഉം ഫുഡിന്നും ഇപ്പൊണ്ടാവെല്ലെ. ഇപ്പോ ഇള്ളെ എല്ലാം ഗവൺമെന്റ് ഒക്കെ നല്ല ഫുഡ് ഒക്കെല്ലെ കൊടുക്
ഉം. ഞമ്മളൊക്കെ പഠിക്ക പഠിച്ചിരുന്ന കാലത്തല്ലെ കഞ്ഞിം പയറും
അതെ! അതെ! കഞ്ഞിം, പയറും
അല്ല അത് അന്നൊരു ടേസ്റ്റേയ്ന്നു ഇന്നത്
ആഹ്. അതെ. പക്ഷെ ഡെയിലി ഒരേ സാധനം ആവുമ്പം മടു മടുക്കാണല്ലോ. പിന്നെ ഞങ്ങള് ലാസ്റ്റ് ആയപ്പോ ചോറും, സാമ്പാറും അധികം കിട്ടീട്ടില്ല. നമുക്ക് എറങ്ങാറൊക്കെ ആവുമ്പളാണ് ആ സംഭവം വന്നത്. ഏ എല്ലാ ദൂസും കഞ്ഞിം പയറും ന്ന്ള്ളത് മാറ്റിട്ട് ഓൾട്ടർനേറ്റ് ആയിറ്റ് ഒരൂസം താണെങ്കിൽ കഞ്ഞിയാണെങ്കി ഒരൂസം ചോറ് അങ്ങനെ
ആഹ് ഒരുസം പയറാണെന്നുണ്ടെങ്കി ഒരു ദിവസം കടല അങ്ങനെയൊക്കെ ആയിന്നു നമ്മളെക്കെ പഠിച്ച
ആഹ് അങ്ങനെര്ന്നു
ഉം ഇപ്പ് ഇപ്പ എല്ലാം ഇപ്പല്ല സ്‌കൂൾ കുട്ടികൾക്കൊക്കെ ഭാഗ്യല്ലേ ഒരു ദിവസം സാബാറാണെങ്കിൽ ഒരു ദിവസ മോര് കറി അങ്ങൻ
സ്കൂള് മാത്രല്ല അംഗൻവാടീലും അങ്ങൻ തന്നെ ആണല്ലോ അംഗൻവാടി മുതല്
അതേപോലെ ഒരോ ദിവസങ്ങളില് ചിക്കന് ആയ്ച്ചേല് ഒരു ദിവസം ചിക്കന് അങ്ങനൊക്ക ഇണ്ട്
ഉം പോശകള്ള കുട്ടേൾ ഇണ്ടാവ ഫുഡ് ട്ടാൻ വേണ്ടിട്ട് കുട്ടേൾക്ക് നല്ല കാര്യണ് വീട്ടിന്ന് നേരെ കഴി ക്യാൻ പറ്റ്ണ് ഇല്ലല്ലോ ആര്ക്കും ഈ കൊണ്ടൊണ ചെറിയ്യ പാ ത്രത്തിലല്ലേ എല്ലാരും കഴിക്ക വയറ് നെറച്ച് കഴിക്കാലോ അപ്പ അവട്ന്ന് കഴി
എത്ര വാണേലും കിട്ടും പക്ഷെ മക്കൾ ഇപ്പത്തെ മക്കൾക്ക് അതൊന്നും ന്തോലല്ലോ ഓൽക്കൊക്കെ ഫാസ്റ്റ് ഫുഡിന്റെ ആൾക്കാരല്ലേ
ആതെ കാര്യ ഉം ഉച്ചക്ക് എന്താ ഫുഡൊക്കെ ആയോ
ആഹ് ആയി
ആഹ് സ്പഷിൽ എന്തേലും ഉണ്ടോന്ന്
ഇല്ല ന്ന് സ്പെഷ്യല് ഇന്ന് മക്കളൊന്നും ഇല്ലല്ലോ അവര് വൈനേരാവൂലേ വരുമ്പോ മക്കൾക്ക് സ്കൂളില്ലാ തന്നൊള്ളൂ സ്പെഷ്യലൊക്ക ഇണ്ടാക്കൊള്ളൂ
ആഹ് അപ്പ തെരക്കാവുംല്ലേ
ഉം തെരക്കല്ല മക്കളില്ലാതെപ്പോ നമ്മള് വീട്ട് ല് ഒറ്റക്കാവുമ്പോപ മക്കൾ ഉച്ചക്ക് ഇല്ലല്ലോ
ആഹ് ആഹ്
സ്പെഷ്യൽ ഇണ്ടാക്ക മക്കള് ഇ ഇ ഇല്ലാത്ത ദിവസങ്ങള മക്കള് സ്കൂള് സ്കൂളില്ലാത്ത ദിസോൾ സ്പെഷ്യലൊക്കെ ഇണ്ടാ കൊള്ളൂ ഉം
ഇപ്പ ഈ ആഴ്ച്ച ഇങ്ങക്ക് എന്തോ മു എന്തോ പെര്ന്നാൾ എന്തോ വര്ന്നില്ലേ ഏഹ്
ഇല്ല ആനം പിന്നെ ലീവ് വര്ന്ണ്ട് ഒരു ദിവസം മുഹറം പത്തിന്റെ ലീവ് വര്ന്ന്ണ്ട് ഉം വ്യഴം വെളളിം ലീവല്ലേ
വ്യാഴം വെള്ളിം ലീവാ
ആ ഞങ്ങളെതില് കണക്കിൽ അനുസരിച്ചിട്ട് അങ്ങനെ വ്യാഴം വള്ളിയാണ് പക്ഷെ കലണ്ടറിൽ വ്യാഴാഴ്ച്ചേണ് ലീവ് വ വര്ന്ന്
ആഹ് കലണ്ടറിൽ വ്യഴാഴ്ച്ചേണ് ലീവ് വന്നിരിക്ന്നേ എന്താ അത് അന്നെന്താ വിശേഷം
അന്ന് ഞങ്ങക്കൊര് സ്പെഷ്യല് ഞങ്ങള മ മന്താൺ ഏഹ് വ ർഷാരംഭം ന്നറീലേ ആഹ് അതാണ് മുഹറ മാസന്ന് പറിണത് മുസ്ലിങ്ങൾക്ക് വർഷാരംഭാണ്
മുഹറം ആ മാസം തൊടങ്ങുന്നേ ഒള്ളോ അപ്പൊ
ആഹ് ഈ മാസം ന്താ തൊടങ്ങി അതില് പ എന്താണ് പത്താമത്തെ ദിവസൊര് പ്രത്യേകതേണ് ഞങ്ങക്ക്
ഓഹ് ഓഹ് പെരുന്നാള് പോലെ എന്തേലു ആണോ
ആഹ് പെരുന്നാൾ പോലെ
ഓഹ് ശരിയാത്ത ഞ് പിന്ന വിളിക്കേ
ആഹ് ശരി
ആ